ആഹ് കേക്കനില്ലേ
ഹലോ കേൾക്കണ്ടോ ആഹ് ഉണ്ട്ണ്ട് കേൾക്ക
എന്തൊക്കെയണ്ട്
നല്ലത് സുഖാറ്റു പോണ്
ഫുഡ് കയിച്ചാ?
ആഹ് ഫുഡ് കഴിച്ചു
പിന്നെ എന്താരുന്നു ഫുഡ്
സാധാ നമ്മളെ ചോറും കറിം
ഉം ഉം മീൻ ഇട്ടീല
മീനില്ലല്ലോ ഇപ്പൊ എർച്ചയ്നിം മീന് ട്രോളിംഗ് നിരോധനായില്ലേ അപ്പൊ പിന്നെ മീനിനി അങ്ങാടി പോയിട്ടുണം അമ്മവിടെ വരുന്ന ആൾക്കാരെന്നും വരു
ഏഹ്
പിന്നെന്തൊക്കെ നിങ്ങ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡഴിച്
പിന്നെ കുട്ടികളൊക്കെ സ്കൂൾ പോയോ
ഇന്ന് സ്കൂൾ പോയിട്ടില്ലെടോ ഇന്ന് ഇവിടെ ഉണ്ട്
ങേ എന്തേ
ഇന്ന് എൽ കെ ജി കുട്ടൾ കുട്ടികൾക്ക് ഓപ്പണിംഗ് ഹൗസ് ആണിന്ന്
ആഹ്
അവര് പ്രവേത്സ പ്രവേശനോത്സവാണിന്ന് അപ്പ അത് കാരണം ഇവര്ക്ക് ലീവാണ് അത് കാരണം മോളേ എടങ്ങർന്റെ കൊടി രണ്ട് കൊ രണ്ട് മാസം നോക്കിതിനേക്കായും ഭയങ്കര ബുദ്ധിമുട്ട്ണ്ട് നോക്കാൻ
ആഹ് അതങ്ങനെ തന്നെണ് ഇപ്പൊ കൊറച്ചീസം സ്കൂൾ പോയില്ലേ ആപ്പൊ പിന്നെ അതിന്റേതായ റിസ്‌കെള്ണ്ടാവും ഓരോ ദിവസം ലീവ
തെരക്ക്
ഉം മയണ്ടോ അവടെ
മയല്ല്യാ ഇന്ന് മഴ ഇല്ല്യാനു പണിക്കാര് വന്നീല്ല്യാനും അതാപ്പം ഉണ്ടായത് ണ്ടായിരുന്നു മുറ്റം തേക്കാന് ഉം മതില് കെട്ടിയത്
ആഹ് ഉം കുട്ട്യേള് വീട്ടിലും പണിക്കാര് എല്ലാം കൂടി ആവുമ്പോ റിസ്
ആ ആ അതിന്ന് വന്നീന്ന് വെയില് ഇണ്ടടോ ഇപ്പ വന്നീ
ആഹ് ആ വെയ്‌ലിണ്ട് ഇന്ന് ഇവടെ രാവിലെക്കെ മഴ ഉണ്ടായിനു ഇപ്പ മഴല്ല ഇപ്പൊ കൊറച്ച് നേരത്തിന് മഴല്ലാത്ത് രാവിലെ മുതലേ നല്ല മഴ
ആ സെയ്ഡിന് പിന്നെ
പിന്നെ വേറെന്താ അങ്ങന പോണ്‌
ഉം രണ്ടീസം മ മിഞ്ഞാന്ന് മഴ ത്ത അവര് വയങ്കരമയേന്ന് ആ മയേത്ത് ദാർപ്പായി വലിച്ചട്ടിട്ട് അവര് തേച്ചത്
ആഹ് ഹഹ
ഉം ഇന്ന്പ്പോ വെയ്ലർച്ചപ്പോ ഇന്ന് ഇപ്പോ അവരെ അയൽവാസിലൊരു പെണ്ണ്
ആഹ് ആഹ്
അപ്പൊപിന്നെ ഇന്ന് വന്നീല
ഉം അല്ല ഒരാള് ലീവ് ആയാലും ബാക്കിള്ളോല് വന്നാലും കൊർച്ചൊക്കെ പണി
ആ ഇല്ല്യ രണ്ടാളല്ലൊള്ളൂ
ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ റിസ്ക്കാണ്
രണ്ടാള് മാത്രാവുമ്പോ പിന്നെ പൊർത്തൊക്കെ പോവോ ട്ട്യാൾക്ക് ലീവായാല്
ഇല്ല്യ ഇന്ന് പോവാന് അവര് പൊർത്ത് ഇവിടെ തിണ്ടിമേ ഇരിക്ക്ണ്ട് ഈ തിണ്ട്മത ഇരിക്കിണ് ആഹ് ആഹ് ഏഹ് ഉം പൊർത്തു പോവാന് നാളെ കുത്തുബെയ്ത്ണ്ടേ അപ്പൊ പോവാന് സാനം ഒക്കെ വാ മാണപ്പൊ പോണംന്ന് വിചാരിചിന് അപ്പൊ ഓര് പോവാനായ്ക്ക്ണ് അപ്പൊ വണ്ടി ഇട്ത്തിര്ന്ന് അപ്പൊ ഇനി വണ്ടി ആർക്കേലും പിന്നെ ഷോപ്പിലൂടേലും പോയി പറയട്ടെ അത് കൊടുക്കണംന്ന് പറഞ്ഞെന്നു ഇവടെ വരെ നിർത്തിട്ടാ ശരിയാവൂലെ.
ആഹ് അതെ.
അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി പോയി കൊടുക്കാനല്ല പറയട്ടെ പോണേന്റെ ഉള്ളില് ത് കൊടുത്താ മതിയല്ലോച്ച്ട്ടാ
ആരൂല്ലേ ഓട്ടാൻ പറ്റിയതൊന്നും
ഇല്ല്യ വണ്ടിയാ സ്കൂട്ടർ പിന്നെ ഞാൻ അൗത്ത്ക്ക്‌ കേറ്റിടും. പൊർത്തിട്ടാലൊക്കെ ആൾക്കാരുണ്ടാവെയ്യ് കൊണ്ടേവാനൊക്കെ ഉണ്ടാവും നമ്മള് നോക്കണമാരി ആവൂല.
ഉം
അപ്പൊ പിന്നെ ഞങ്ങ മോന് ഞങ്ങള് എല്ലാരും കൂടി പോവാന്. വല്യ കാറില്ലേന ശരിയാവൂല്ലേനേന്നും ഏടേലും പോവാണെങ്കിൽ, ഞാനും ഒരു ഒരാളും കൂടി പോവാൻ പറ്റുള്ളൂ. ഇപ്പം മൂന്നാളില്ലേ അപ്പൊ, പിന്നെ വണ്ടില്ലാഞാ ശരിയാവൂല്ല. അപ്പൊ പിന്നെ വന്നേ അങ്ങനെ വണ്ടിട്ത്ത്. ആഹ്
ഓഹ്.
ആഹ് ആഹ് അപ്പൊ പിന്നെ വണ്ടിട്ത്തീനു വന്നേയ്ക്കന്നെ പിന്നെ ഇവടെ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാർക്കും ആവ്സ്യക്കാരാണേക്കാരം. നമ്മള് ഇങ്ങനെ നോക്കണമാതിരി ആവൂല
അതെന്നെ വേറാര്ക്ക് കൊടുത്താലും
ആഹ് ഞമ്മള് ന്നർഞ്ട്ട് അവർക്ക് പ്രത്യേക തരാണ്. ന്ന്പ്പോ നേരം വെൾത്തപ്പം തൊട്ത്തീണ് അയിനെ കുളിപ്പിക്കല് ഉം കുളിപ്പിച്ച് കുളി ഞ്ഞ് വണ്ടി നെൽത്ത് കെറ്ക്കും. നെൽത് കൂടി അല്ലെയ്ക്കാരം ഓടാന്ന് ചോയ്ക്കും ഞാൻ
ആഹ്. അങ്ങനെള്ളവർക്കൊക്കെ, വേറെ ആൾക്ക് കൊടുക്ക
ആഹ് പോകുമ്പോ തന്നെ വണ്ടി സ്കൂട്ടർ എടുത്തത് രാ ഇപ്പൊക്കെ, രണ്ടു പോക്ക് പൊയപ്പളും ഉള്ള്ക്ക് ഇട്ട് കാണ്ടാ പോയത്.
ആഹ് അങ്ങനെ ആകുമ്പോ, പിന്നെ ബാറ്ററി ഊരി വെച്ചാല്. നമ്മൾ വരുമ്പോ ബാറ്ററി ഫിറ്റ് ആക്കിതാല്ലോ.
രിപോയി
ഏഹ്. ബാറ്ററി ഊരി ച്ചാൽ മതി. ന്നാ പിന്നെ അങ്ങനെ പോവൂല.
ഉം. രണ്ട് പ്രാവശ്യം ബാറ്ററി പോയി. എട ഞാൻ ചാട്ടാക്കും ആദ്യ ഒക്കെ. പിന്നെ ഈ മഴക്കാല ആവുമ്പോ, പിന്നെ വേത് കേറ്ണില്ലേ, അപ്പൊ പിന്നെ ചാ
ആഹ് ചാർജ് മം
ആഹ്. കയിഞ്ഞറാ, അതിന്റെ മുന്നത്തെ പ്രാവശ്യം വന്ന പ്പളും ബാറ്ററി ഓഫ് ആയി. ഇ പ്രാവശ്യം വന്നപ്പോളും ഓഫ് ആയി. ഞിപ്പോ, രണ്ട് കൊല്ലത്തിനാണല്ലോ ഇപ്പോ ബാറ്റ്റി. ആഹ് കേട്, അതിന്റെറെ ഉള്ളില് കേടന്നാല് നേരാക്കി തരാം രണ്ട് കൊല്ലാ, ചിലപ്പോ രണ്ട് കൊല്ലാവും വരാൻ. വന്നേക്ക് എടുക്കുന്നല്ലേ
ആഹ് അതെ അങ്ങനൊവുമ്പോക്കെ ബുദ്ധിമുട്ട കൊല്ലം കൊല്ലം വെര്ന്നോൽക്കാവുമ്പോ ഇത് അത്ര പ്രശ്
ആഹ് കൊല്ലം കൊല്ലം വരാന്നുണ്ടെങ്കില് കുഴപ്പല്ല്യാ. ഇപ്പ തന്നെ സാറന്നെ പറഞ്ഞെന്താ ആഹ്, പിന്നെ ആള് ഇല്ലാന്ന്ണ്ടെങ്കിൽ, ഞാൻ കഴുകിട്ട്ങ്ങാണ്ട് കേഴ്കി വച്ചിട്ട് കൊട്‌ന്ക്ക്ണ്. സർവീസ് ചെയ്ത് കൊട്ന്ന്ണ് പടെ നല്ല താർപായോണ്ട്ട് മൂടിടും. ഞാൻ പറഞ് ആര് രണ്ടിസം അങ്ങനെ കെട്ക്കു മൂന്നിന്റെ അന്ന് ആൾക്കാരവന്ന് ചോദിച്ചാ, ഇൻക്കെങ്ങനെ പറയാൻ പറ്റാ. തരൂലാന്ന് പറിയാൻ പ റ്റോ, ന്നാ പിന്നെ അത് മതി. പിന്നെ ആൾക്കാര് പിന്നെ. വേറെന്നും കിട്ടേണ്ടി വരൂല. അത് കിട്ടിയ പിന്നെ ആൾക്കാർ പിന്നെ അവർത് കൊടുത്തില്ലെങ്കിലും. ഞമ്മൾത് കൊടുത്തില്ലെങ്കിലും ഭയങ്കര താ
ആഹ് അതന്നെ
മ്മ പാ പ്പൊരിച്ചര്ണ്ട്. മം
പിന്നെ വേറെ എന്തൊക്കെ? ഫുഡ് ണ്ടാക്ക്ണ്?
ഇപ്പൊ ഞാൻന്ന് ഉച്ചകക്ക് ബിരിയാണി വെച്ച്. ഇപ്പ വൈകുന്നേരം പഴം പൊരിക്കാൻ വേണ്ടിയാണ്ട് പഴം കൊടു
ആഹ് പിന്നെ എങ്ങനെയൊക്കെയ ഇങ്ങനെ പൊന്ന്ട്ട്
ആകെങ്ങനെ പോണ് മക്കളോ?
മം മക്കള് പോയി, സ്കൂള് പോയിക്ണ് മൂന്നാള്
ഉം എത്രയിലാണ് മൂത്താള്?
മൂത്താള് പ്ലസ് ടു കഴിഞ്ഞപ്പോ ഇരിക്ണ് ഇഞ്ഞ് വേറെവ്ടിം ഇതായിട്ടില്ല ഒരു സ് സ്കൂളിൽ ഇങ്ങനെ ചോദിച്ചിക്ണ് അപ്പൊ അയിന്റെ ഇതിൽങ്ങനെ നടക്കാണ്
അല്ല അപ്പൊ നമ്മുക്ക് കൊടുത്തിട്ടാപ്പോ കിട്ടൂല ആഹ് പ്ലസ്ട്ടു കഴിഞ്ഞതാണ അല്ലേ
പ്ലസ് ടു കഴിഞ്ഞതാണ് ഇനി ഡിഗ്രിക്ക്
ഉം ഉം
അപ്പൊ ഡിഗ്രിക്കോ അല്ലെങ്കിൽ അഫ്ളൽ ഹുലമായിറ്റോ? ഫാളില ഫള്ലിന്റെ കോഴ്സായിറ്റോ അങ്ങനെക്കെങ്ങനെ എന്തെങ്കിലും ഒരു രണ്ട് വർഷം
ഉം
രണ്ട് വർഷം മൂന്ന് വർഷമെങ്കിലും കിട്ട്ണ ഒരു രൂപത്തില് പോകണം മോളാണ്
അതൊക്കെ പിന്നെ പുടിച്ചാ കിട്ടുവല്ലോ നമ്മളെ കൈക്കല്
ആഹ് അഹ് മക്കള് ആൺകുട്ടികളായാലും കൊഴപ്പൊന്നുല്ല
ഉം ഇവടെതാ ഒന്ന് ഏഴിലെത്തി യിട്ടൊള്ളൂ ഇപ്പ തന്നെ അതാ കെടന്ന് പരാൻ വെട്ട്ണ് ഇക്കം വെണ്ട് ണ് ഇഞ്ഞ് ഇപ്പ പോയ ഞാനാണ് ഇബട്‌ത്തെ വല്ല്യാള്ന്നറ്ഞ്ഞിരിക്ക്ണ്ട് ഇച്ച്‌ പേടിയാവ്ണ്ട് കേട്ടപ്പോ
ആഹ് നമ്മളെ മക്കള് പിന്നെ അങ്ങൻത്തെ ആ അതൊന്നും ഇല്ല നമ്മളെന്ത് പറഞ്ഞാലും കേക്കും മൂത്തത് രണ്ടാമത്തെ പിന്നെ എട്ട് വയസ്സായിറ്റൊള്ളൂ അപ്പൊ അതിന്റെ വല്ല്യ ഗൗരവും
ഉം
രണ്ടാമത്തേന് പതിനഞ്ച് വയസ്സ് പത്താം ക്ലാസ്സിലാ ഓനെ കൊണ്ട് കൊഴ പ്പൊന്നുല്ല ഓൻ വരാ ഓന്റെത് നോക്കാ ഓന് വേണ്ടത് ചെയ്യാ പഠിക്ക എടുത്തെക്ക
ഉം
അലമ്പും കാര്യങ്ങളോ ആ സാധനൊന്നും ഒന്നുല്ല്യ ഉം
പോണ്ടാ പോണ്ട ഇവടെ ആഹ് ഇബടെ പഠിക്കാൻ തീരെ താല്പര്യ ഇല്ലയിന്
പഠിക്കാൻ താല്പര്യല്ല്യ പക്ഷേ ഇന്നാലും അത്യാവിശ്യള്ളത് എടുത്ത് പഠിക്ക്ണ ബുക്ക് എടുത്ത് പഠിക്ക ഇതാക്കാ നോക്ക അതങ്ങനൊന്നും ചെയ്യൊന്നുല്ല
ഇബടെ തീരിം താല്പര്യംല്ല ഇവടെ പ്രൈവറ്റായി ട്ടാ പഠിക്ക പഠിക്ക്ണതേ അപ്പ പിന്നെ പുസ്തകം എടുത്ത് നോക്കിലാന്നുണ്ടെങ്കില് വെറുതെ ഫീസ് കൊണ്ടോയി കൊട്ക്കല്ലേ ആഹ് അതാണ് ആഹ്
ഇവടെ പ്രൈവറ്റൊന്നുവല്ല സ്കുളില് ഏഹേ ഉം ഒരാളൊള്ളു പ്രവറ്റില് പടിക്ക്ന്നത് ചെറുത് മാത്രം
ഇപ്പെന്തായാലും ബസ്സിനന്നെ മാണം ആയിരത്തി എയ്ന്നൂറിപ്ല്യ ഒരാക്ക്
ഉം
മൂന്നാളും കൂടി ആവുമ്പളേ പിന്നെ എന്താ ഇബടെ സൗകര്യം ഇല്ലടോ മദ്രസിന് മദ്രസ് അടുത്താന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൊണ്ടോയി ചേർത്തിയ ഇത് മദ്രസ എടുത്തില്ല അതാണ് ആകെള്ള ബുദ്ധിമു
ആഹ് മദ്രസപ്പൊ വണ്ടിക്ക് കൊണ്ടോവാൻ പറ്റൂല്ലേക്കും?
മദ്രസ് കൊറച്ച് അങ്ങ് ദൂരത്ത്ക്കാണ്
ഉം
അപ്പൊ വണ്ടി ഏൽപ്പിക്കെക്കേണെങ്കി സുഖാണ് പക്ഷെ ഇവടെ എല്ലാരും സഹകരിക്കണ്ടെ നമ്മളൊരാള് സഹരിക്ക കാര്യല്ലല്ലോ എല്ലാരും കൂടി ഏൽപ്പിക്കാന്ന്ണ്ടെങ്കില് നമുക്കത്ര ഭാര ഇണ്ടാവൂല്ല്യ പിന്നെ എന്തേനു മദർസ് വല്ല്യ കുട്ടിയക്ക് ഒരു സമയത്ത് ചെറിയ കുട്ടിയേക്ക് ഒരു സമയത്ത് എല്ലാരും കൂടി ഒപ്പം പറഞ്ഞേക്കാനും അതും പറ്റൂല
ങ്ങാ ഇവടെക്കെ അങ്ങനെത്തന്നെയാണ് രാവിലെ ചെറിയ കുട്ടികളെ മദ്രസ്സ് വല്ല്യ കുട്ടിയൾത്ണ്ട് എട്ട് മുതല് പത്ത് വരെ ഇള്ളത് ആറ് മണി റ്റു വൈകിട്ട് എട്ട് മണി വരെ
ഉം
പിന്നെ ഏഴര മുതല്. ചെറിയ ചെറിയ ആൾക്കാർക്ക്. ഒന്ന് മുതല് പിന്നെ അഞ്ചു വരെ ഉള്ള ആൾക്കാർക്ക് ഏഴര- റ്റു ഒമ്പതര വരെ.
ആ, അങ്ങനെ രണ്ട് സെക്ഷൻ ആയിട്ട് തന്നെയാണ് പിന്നെ ആറു മുതല്. ആ, എത്ര കൊറച്ച് നടക്കണം. നമുക്ക് പോയി വരാനുള്ള ദൂരേ ഉള്ളൂ. അ, വൈകുന്നേരം മദ്രസ, രാത്രി മദ്രസ വായിച്ചു കൊടുക്കാം. അഞ്ച് അൻപത്, ആറ് മണിക്ക് ചെലപ്പോ അല്ലെങ്കിൽ അഞ്ച അൻപതിന് തുടങ്ങിട്ടു പിന്നെ എട്ടര വരെ
ഉം
ഓഓ അങ്ങനെ മൂന്ന് സെക്ഷനയിട്ടാണ് വോട്ട്.
എന്നാ ശരി എന്നാല്.
ആ
ഉം